ഹലോ
ഹലോ
ആഹ് കേക്കാവോ
ആഹ് കേക്കാ ചേച്ചി പറയേച്ചി ഇപ്പൊ കൊറേയായല്ലോ വിളിച്ചിട്ട് ആഹ് ഉറങ്ങീല
ആഹ് ഞനോർത്തു ഉറങ്ങീന്ന് കരുതി ഞാന് ആനേരം ഇപ്പൊ ഓർത്തപ്പോ ഒന്ന് വിളിക്ക്യാന്ന് കര്തി
ആഹ്
വേ പകലൊന്നും സമയം കിട്ടത്തില്ലല്ലോ നമ്മള് ജോലി പിൻ പിന്നെ കുഞ്ഞുങ്ങൾടെ പുറകിലൊക്കെ പോയിട്ട് സമയം കിടില്ല ആഹാ ഇപ്പം പിന്നെ രാത്രി ഒന്ന് കിടക്കാൻ നേരമാണിങ്ങനെ ഒക്കെ ഒന്ന് സമയം കിട്ടുന്നേ വിളിക്കാനും എട്ക്കാനും മ്
ഓ സത്യം ചേച്ചി ഇവിടെ അങ്ങനെ ന്നെ ജോലികളൊക്കെ കഴിഞ്ഞ് കൊച്ചൊക്കെ ഉറങ്ങി കഴിയുമ്പഴാണ് ഒന്ന്‌ ഫ്രീ ആവുന്നത്. ഫോൺ തന്നെ അപ്പോഴാണൊന്ന് എട്ക്കുന്നത് തന്നെ.
സത്യ സത്യം
ആഹ്
സമയം എങ്ങോട്ട് പോകണന്ന് അറിയത്തില്ല നേരം അങ്ങോട്ട് നേരം അങ്ങോട്ട് വെള്ത്ത് കഴിഞ്ഞാ പെ പെട്ടന്നാ രാത്രിയാവുന്നത്. എങ്ങനെ സമയം ഓടി പോവാന്നോന്ന് എനിക്ക് സംശയം അതുപോലെ വേഗത്തിലാ പോന്നത്.
ആ
അതെ പിന്നെ
പിന്നെ എന്തേരക്കെ വിശേഷങ്ങള് ഷോപ്പിങ്ങിന ക്കെ പോകുന്നുണ്ടോ പോവാറുണ്ടോ ഇപ്പം
ആ ഷോപ്പിങ്ങൊക്കെ ഇപ്പം മഴ ആയകൊണ്ട് ഇച്ചിരി കൊറവാണ്. പിന്നെ നമ്മക്ക് ഓൺലൈനായിട്ടൊക്കെ ഷോപ്പ് ചെയ്യാലോ അതുകൊണ്ട് ഞങ് ഇങ്ങനെ ക്കെ ഓരോ അവസരങ്ങൾ വരുമ്പഴാ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഓൺലൈൻ ഷോപ്പിംഗ് നല്ലതാരുന്നൂന്ന് തോന്നുന്നത് എല്ലാം നമ്മക്കിപ്പ എന്തുവാ ഈ മീൻ വെ ട്ടി മീൻ തന്നെ കണ്ടിട്ടില്ലേ ഇത് അത് ഞാൻ ഇപ്പോഴറിഞ്ഞട്ടോ മീനൊക്കെ വെട്ടി ഫ്രഷാക്കി നമ്മ ക്ക് ജസ്റ്റൊന്ന് കഴുകണോങ്കി കഴുകാം പ അങ്ങനെ അങ്ങനെ വരെ എന്തെല്ലാ
ആ അങ്ങനെ കൊടുക്ക്ന്നുണ്ടേച്ചീ അ ഓൺലൈനായിട്ടുണ്ട് മറ്റേ ഇവടെ ന മ്മളെ വീട്ടിൽ നമ്മളെ വീട്ടന്റെടുത്തല്ല കുറച്ച് പോണം എന്റെ ബ്രദറ് ആ അവര് പോവുന്നുണ്ടായിരുന്നു ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന ഒരു കമ്പനിയില്
ആ അതെ അതെ അതെ
അപ്പം അവിടെന്ന് വെച്ചാ എല്ലാ മീനുകളുടെയും ആ ഞാനിവടെ ഉണ്ടല്ലോ ഓ അങ്ങനാച്ചി ഓ ഈ ഈ ഇടതൊട്ടാണ് ഞാന് അറിഞ്ഞോടങ്ങി
പിന്നന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഈ മീഷോ ആയാലും ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളുണ്ട് നമ്മുക്കേ
ഓഹ് ശരി
പിന്നിതൊക്കെ വാങ്ങണോങ്കി നമ്മുടെ കയ്യില് പ ഇതൊക്കെ വാങ്ങണോങ്കി നമ്മുടെ പൈസാ യും വേണം എടാ അതല്ല ഇതിന്റെ വിഷയവെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മ ക്കിങ്ങനെ ഗ്രേറ്റിഇന്ത്യൻ ഫെസ്റ്റിവല്ല് അങ്ങനെ ഓഫറൊക്കെ വരുവല്ലോ ആ സമത്ത് നമ്മുടെയിലോട്ട് പൈസ കാണത്തില്ല ഈ ഓഫറൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെകയി പൈസായും കാണും അതാണ് ഇതിനകത്ത് ഇത് വരുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇച്ചിരി ഓഫറ് വരുമ്പോഴല്ല്യയോ മേടിക്കാന് നല്ലത്
സത്യം
ആ ഇതിപ്പോ ഇതാണ് വിഷയം വരുന്നത് ഈ ഇടയ്ക്കും ഒണ്ടായിരുന്നല്ലോ ഒന്നാം തീയതി ഇതുപോലെ എല്ലാ മാസോം ഒന്നാം തീ ഇതുപോലെ മീഷോല് ഓഫർ വരൂടാ സെവൻ്റീ പെർസന്റെജേ അപ്പൊ ഞാനിതുപോലെ എന്തോ നോക്കി നോ ആ അപ്പഴാ ഓർത്തെ യ്യോ കീശകാലിയാന്നല്ലോ കീശേ പൈസന്നറയുമ്പോണ്ട് ഓഫറുവില്ല ഇതാണ് ഓൺലൈൻ ഷോപ്പിങ്ങിനത്തുള്ളത് പിന്നെ ആം
മിഷൊ ല് ഞാനും നോക്കും ചേച്ചി പക്ഷെ ക്വാളിറ്റിയൊക്കെ ഉണ്ടാവോ വരുന്ന സാധനത്തിനൊക്കെ
എടാ ഞാന് മക്കക്ക് വീട്ടിലിടുന്ന ഡ്രസ്സെല്ലാം അ കൊറെ നാള് കൊണ്ട് അങ്ങനെയാ വാങ്ങുന്നതേ നല്ല ക്വാളിറ്റിയുണ്ട് എനിക്കിഷ്ടപ്പെട്ട് സത്യം പറഞ്ഞട്ടോ ഞാ ഇങ്ങനെ കുഞ്ഞു പിള്ളേരടെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കോംബോ ഓഫറായിട്ട് അത് ഞാൻ മേടിക്കും ഞാനാണെങ്കി കൊച്ച് ആ അതെ യതെ കുഞ്ഞാളാവുമ്പം ഇങ്ങെനെ ഇടക്കെടക്കിടക്ക് ഡ്രസ്സ് മാറിക്കൊണ്ടരിക്കണ്ടേ അപ്പോ ഇങ്ങനെ കോമ്പോ ഓഫറ് ഞാൻ മേടി ക്കും പത്ത് ബെനിയന് പത്ത് നിക്കറ് അത് പക്ഷെ നല്ലതാ കേട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാ മോനുണ്ടായ അന്നൊട്ട് ആ ക്ക് ആദ്യം ഒന്ന് രണ്ട് വട്ടം പൊറത്തോയി വാങ്ങിയതേ ഉള്ളൂ അതിനെക്കാട്ടി എനിക്കിഷ്ടപ്പെട്ട് ഇങ്ങനെ പല പല കളറുകള് ഡിസൈനുകള് നല്ല ഫംഗിയാട്ടോ നല്ല മെറ്റീരിയലുവാ എനിക്കിഷ്ടവാ മൂത്താക്കും അതുപോലെ ഞാന് നിക്കറായാലും അതിന് ച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോല ത്തെ ടീഷർട്ട് എടുക്കും ഞാന് അളവ് വ്യത്യാസം കൊടുത്തുകൊണ്ട് ഒരേപോലെ വരുന്നേ വല്ല്യ കൊഴപ്പല്ലട്ടോ പഷേ എടാ പഷേ നമ്മുക്ക് എടുക്കുന്നതുണ്ടല്ലോ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ടോപ്പ് എടു ത്തത് കൊഴപ്പില്ല അത്യാവശ്യം നല്ലതാണ് പക്ഷെ ഡെയിലി യൂസിന് പറ്റത്തില്ല
പറ്റില്ല പിന്നെ അതില് കാണിക്കുന്ന ഒരു ക്വാളിറ്റിയും കാണുന്നില്ല അല്ലേ
ഇല്ല ഇല്ല അതെ അതെ അതെ അതെ ഡെയിലി യൂസ് ഇടുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോവുന്നു ആ തുണി ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ പക്ഷേ എവർ റേത് എനിക്കിഷ്ടവാണ പഷേ നമ്മ ടേത് അങ്ങോട്ട് എടുക്കുന്ന തൊന്നും അത്രയ്ക്കെങ്ങോട്ട് പക്ഷെ ഫ്ലിപ്കാർട്ടില് വല്ല്യ കൊഴപ്പില്ലകേട്ടോ
ആ ഫ്ലിപ്കാർട്ടില് കൊഴപ്പല്ല പിന്നെ അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരും പിന്നെ മിന്ത്രയൊക്കെ ആണെങ്കി ൽ നല്ല ഹൈക്വാളിറ്റി
നല്ല റേറ്റാ അയ്യോ ന നല്ല അതും നല്ല റേറ്റാ ഇങ്ങനെ സെറ്റായിട്ട് വരുന്ന ട്ടോ ഇത് ഇതുണ്ടല്ലോ കുർത്താ സെറ്റ് അയിനൊക്കെ നല്ല റേറ്റ് ആനത്ത്‌ ഉല്ല നല്ല റേറ്റ ആണ് അത് കാണിക്കുന്നത് അതിന്ന് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ! മിന്ത്ര ഞാൻ കൂടുതലും ഈ മീശ് - ട്ടോ ഫ്ലിപ്പ്കാർട്ട് പിന്നെ ആമസോണീന്ന് ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ടോയ്സ് ഒക്കെ ഒന്ന് രണ്ടു തവണ വാങ്ങിച്ചിട്ടുണ്ട്.
ആ ഞാനും മീഷോയിന്ന് ഉം മീഷോയിന്ന് മോനിക്കേണ്ടി- കുറച്ച് ഡ്രെസ്സുകള് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങള് അങ്ങനെയൊക്കെയൊള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
ഓ അതെ ഒന്നോർത്തു കഴിഞ്ഞാ നല്ലതാണ് നമ്മുക്ക് കടയിൽ പോയി സമയവും വേസ്റ്റ് ആക്കേണ്ട നമ്മുടെ സമയത്തിന് വീ- ട്ടിരുന്ന് നോക്കി പർച്ചേസ് ചെയ്യാം ഓൺലൈൻ ആവുമ്പോഴേ
ഓ ഞാൻ പിന്നെ കൂടുതലും ചെല തൊക്കെ ഇൻസ്റ്റഗ്രാമില് പേജുകൾുണ്ടല്ലേ ചേച്ചി
ആ അതെ അതെ അതെ അതെ.
അങ്ങനത്തെ പേജുകളന്നൊക്കെ ആ അങ്ങനൊക്കെ പേജുകൾ എന്നൊക്കെ നോക്കുമ്പോഴേ നമ്മുക്ക് കറക്റ്റങ്ങ് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകള് ഫോട്ടോ ഉൾപ്പെടെ അവരിടും പക്ഷെ എന്നാലും ചെറിയ കളർ ചേഞ്ചുകൾ വരും.
ഓ നമു കറക്റ്റ് അങ്ങന അതിന് ഞാൻ വാങ്ങിച്ചിട്ടില്ലഡേ ഇതുവരെ സത്യ പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പേജ്- ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ വാങ്ങിയിട്ടില്ല ഞാൻ ഒരു തവിണ വാങ്ങിന്ന് പറയാനേ കൊച്ച ആക്കണെങ്കി ഇതുപോലെ നമ്മുടെ- നൂലും വച്ചിങ്ങനെ ക്രോക്കറ്റോ അങ്ങനെ എന്തോ പറയുവല്ലോ നൂലും വച്ച് തയ്ക്കുന്ന ഷൂ പോലെ അങ്ങനെ ഓരോ സാധനങ്ങ ഉണ്ടാക്ക- ത്തില്ല അങ്ങനെ ഒരു തവണ വാങ്ങിച്ചായിരുന്നു ഒരു പേജീന്ന് കാലൽ ഇടുന്ന സോക്സ് പോലത്തെ അതിങ്ങനെ നൂലും വച്ച് തയ്ച്ച് തയ്ച്ച് ഉണ്ടാക്കുന്നതാണേ അതൊരു തവണ വാങ്ങിട്ടേ ഉള്ളൂ അല്ലാതൊന്നും
ആ
അ..
ഇപ്പൊ കുറച്ച് വന്നപ്പോ ഹസ്ബന്ഡറ് കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നു അതുകൊണ്ടപ്പോ വലിയ പർച്ചേസിംഗ ഒന്നും ഇല്ല.
അതേല്ലേ ആ ഇപ്പം ആ എനിക്കും അതേപോലെ ഹസ്ബൻഡ് വന്നപ്പം വരുമ്പം പോയി ഒരു കുറച്ച് മേ സാധനങ്ങളൊക്കെ വാങ്ങും
ആ നമ്മള് പോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോ മേടിക്കുവല്ലേ അങ്ങനെ
ആ അതെ ആകെ പുള്ളിക്കാരൻ വരുമ്പോഴാണ് പുറത്തോട്ടൊക്കെ കൂടുതലായിട്ടും പോകുന്നത്. ആ അപ്പോഴോണ് സത്യം പറഞ്ഞ എന്റെ അലമാരിക്കാത്ത ഡ്രസ്സിനൊക്കെ ഒരു അനക്കം ഉള്ളത്. അല്ല നമ്മളൊക്കെ എവിടോട്ട് പോവാനാ?
ആഓ അവരുണ്ടെങ്കിലല്ലേ നമ്മോ-
ആ അതെ അതെ അതെ ആഹ് ഹസ്ബൻഡ് വെക്കേഷന് വന്നായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി പോയി ഇപ്പൊ ഒരു മാസം ആവാറാവുന്നു
അ. ആഹ് പിന്നെയ വേറെന്തരുശേഷം ചച്ച ആ ഉറങ്ങി ഇവിടെ കറണ്ട് പോയിട്ടാ മോൻ കൂടെ കൂടെ എണീച്ച് ബഹളം കട്ടു ചോ
ആണല്ലേ ഓ..
ആ!
കൊതുകിന്റെ ശല്യംഉണ്ടോ?
കൂടെ കൂടെ കറണ്ട് പോകുന്നത് കൊതുകിന്റെ ശല്യംൊന്നുമ ഇല്ല കൂടെ കൂടെ കറണ്ട് പോകുന്നുന്നത്...
ഉ ആഹ അതെ ഇത്ര ആ് ഇത്രയും മഴ പെയതെങ്കിലും ഉണ്ടല്ലോ കരണ്ടില്ലാതെ.... ഭയങ്കര ആവിയ അത്ത്രയും ചൂട് നമ്മൾ അനുഭവിച്ച കൊണ്ടായിരിക്കും.. ആഹ നമ്മൾ അത്രയും ചൂട് എളുപ്പം അനുഭവിച്ചത് കൊണ്ടായിരിക്കും ആ ചൂടിനെല്ലാം.. അതിൽതൊക്കെ ഈ മഴയും പെയ്യണ്ടേ.. എന്നാലല്ലേ ആ അതാഇവിടെയും കറണ്ട്ു പോയ ഏതാ അവസ്ഥ. തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പറഞ്ഞ് ഇങ്ങനെ എണ്ണിക്കും.
പിന്നെ നിങ്ങക്ക് പിന്നെ കൊതും കൂടെ ഉള്ളതത്ോണ്ട് നല്ലതായിരിക്കും..
നല്ലതായിരിക്കും നല്ല അനക്കവാ ഇങ്ങനെ ഊഊന്ന മൂളി മൂളി മൂളി.. അത് കേൾക്കുന്ന എനിക്ക് ഭയങ്കര ദേഷ്യവാ. കരണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഷ്യം വരെ നമ്മുടെ ചെവിുടെ അവിോട്ട് വന്ന് ഇങ്ങനെ കുതിക്കൊണ്ടിരിക്കും..
നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കി.. ഇപ്പ ദിവസം
ഉം ശരിയാവത്തില്ല ഉറക്ക ശരിയായില്ലെങ്കിൽ നമുക്ക് ആകെപാടം മൂശാട്ടേ ജോലി ചെയ്യാനൊ.. തോന്നത്തില്ല ആ കൊച്ചുങ്ങളോട് കിടന്ന് ദേഷ്യപ്പെടുകയും ചെയ്യും.. അതെ. അങ്ങനെൊര അവസ്ഥയായിപ്പോൊ ഉറക്കം കാലത്ത് ശരിയായില്ലെങ്കിൽ നമ്മുടെ ദേഷ്യം മൊത്തം തീർക്കുന്നത്..
ഉ പള്ളര് വന്ന് എറയുമ്പോ അവരടെ കിടന്ന് ദേഷ്യാ..
ദേഷ്യപ്പെടുക അവരെന്തിനും വന്നുയോ അല്ല അമ്മ അതെന്താ അല്ലെങ്ക ഇങ്ങനെ ചോിക്കുമ്പോെ വ നിങ നോക്കികന്ന് പറഞ്ഞണ്ട് അവരോട് അങ് ദേഷ്യപ്പെടും അവരോടെല്ലാം നമുക്ക് തീർക്കാൻ പറ്റുവോ അല്ലെങ്കിൽ വേറെ വല്ലോടും നമ്മളുടെ ദേശ്യം തീർക്കാൻ പറ്റുവോ..
സത്യം.
പിന്നെ പിന്നെ ഈ കൊതുകുൻ്റെന്ന് പറഞ്ഞ കഴിഞ്ഞാൽ പിന്നെങ് അസുഖങ്ങളാണ് കൊതുക ഈ മഴയായി.. കഴിഞ്ഞ പിന്നെ അതാ ഏറ്റവും വലിയൊരു പേടി മഴക്കാലം എന്ന് പറഞ്ഞാലേ അസുഖത്തിന്റെ കാലം വല്യ.. അതാ ഈ മഴ വരുമ്പോ പേടി ആഹ.. ഇപ്പൊന്നോ ശിഖല്ലാന്നന്ന് പറഞ്ഞണ്ട വണ്ടേ അയ്യോ ആണാണ് ഇപ്പ എല്ലാർക്കും.. പറയാനുള്ളൂ ഇ സ്ഥിരീകരിച്ചന്ന് പറഞ്ഞ ന്യൂസിലുണ്ടായിരുന്നു ആറു പേർക്കങ്ങാണ്ട് സ്ഥിരീരിച്ച്... അതില് രണ്ടു പേരെ കണ്ട് സ്കൂളിൽ ിക്കുന്നവരാന്നും സ്കൂൾ അടച്ച എന്നൊക്കെ പറയുന്ന കേട്ട് ന്യൂസില്.. അപ്പഴേ എനിക്ക് പേടിയായി ഈ കൊറോണ..
കണ്ട്..
ആ അതെ അതെ
ഇപ്പൊ ഇവിടെ അടുത്ത എവിടെ ജ്യൂസ്ന്ന് ജ്യൂസന്നേ... ഇവിടെ അടുത്തവിടെ ജൂസ്ന്ന് വെള്ളം കുടി... ജൂ ഒന്ന് കുടിച്ച വെള്ളത്തില്ൽ എന്തോ അണുബാധ കണ്ടെത്തിന്ന് പറഞ്ഞൽ കട...
വഥേല്ലേ...
അതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചാ എന്തോ കുടിക്കണ ജ്യൂസില് പെട്ടന്ന് എങ്ങനെ സാന്നിധ്യം കണ്ടുപിടിക്കാന്തോ..
ആഹ അതെ അതെ ഓ അത് നമുക്ക് കാണൻ പെട്ടെന്ന് ഈ കൊറോണ ആയോ നീപ്പായ... ആ ആടാ ആടാ പിന്നെ വിളിച്ചാൽ മതിയടാ ആ ഓക്കേ..